ഹലോ കേക്കാവോ
ആ കേൾക്കുന്നുണ്ട്
ആ നമസ്കാരം സുഖമാണോ താങ്കൾക്ക്
ആ നമസ്കാരം സുഖം സുഖമായിരിക്കുന്നു താങ്കൾക്കോ
സുഖമായിട്ട് ഇരിക്കുന്നു കുഴപ്പൊന്നുമല്ല ആ നമുക്ക്ഇന്ന് മറ്റേ കൂട്ടുകുടുംബം അണുകുടുംബം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്താലോ
ആ ആ തീർച്ചയായും വളരെ നല്ലൊരു ടോപ്പിക് യാണ് കുടുംബം എന്നത് ഹ് ഓരോ വ്യക്തിയുടെയും ആദ്യ പാഠശാലയും കൂടിയാണ് ഇന്നത്തെ സമൂഹത്തിൽ വളരെ പ്രസക്തവും ചർച്ച ചെയ്യപ്പെടുന്നതുമായ ഒരു വിഷയം വിഷയം തന്നെയാണ് അണുകുടുംബവും കൂട്ടുകുടുംബവും
അ എന്റെ അഭിപ്രായത്തിൽ രണ്ടിനും അ അവരുടെ അതിന്റതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് ഓരോ കുടുംബത്തിനും അതിന്റെ സാഹചര്യത്തെ ആശ്രയിച്ച് ഇരിക്കും ഗുണങ്ങളും ദോഷങ്ങളും എന്താണ് താങ്കളുടെ ആ
തീർച്ചയായും ഇപ്പൊ കൂട്ടുകൂടുംബം എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഉത്തമ ഉദാഹരണമാണ് അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ചേട്ടൻ അനിയൻ അങ്ങനെ പല ഫാമിലികളും ഒത്തുചേരുന്നതാണ് കൂട്ടുകുടുംബന്ന് പറയുന്നത് എന്നാ അണു കുടുംബം എന്ന് പറയുമ്പോ അച്ഛനമ്മ മക്കൾ മാത്രമായി ഒതുങ്ങി പോകുന്നുണ്ട് ഇ ല്ലേ
ആഹ് തീർച്ചയായും മുത്തനും മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛന അമ്മ മക്കളൊക്കെ തന്നെയാണ് അങ്ങനെ ബന്ധുക്കളെല്ലാം ഒരുമിച്ചുള്ളതാണ് കൂട്ടുകടും അണുകുടും കൂട്ടുകുടുംബം ആഹ് അതെ അതെ കൂട്ടുകുടുംബം ഒരു കുടും ആ ഒരു കുടും കുടുംബം എന്നത് ഒന്നിച്ച് താമസിക്കുന്ന ആളുകളുടെ മാ കൂട്ടം മാത്രമല്ലല്ലോ അവിടെ ആ ആ ആ അവിടെ സ്നേഹം കരുതൽ വിശ വിശ്വാസം പരസ്പര ബഹുമാനം ഉത്തരവാദിത്തം എന്നിിവയുടെയൊക്കെ അടിത്തറ കൂടിയാണ് എന്താണ് താങ്കളുടെ അഭിപ്രായം
തീർച്ചയായും ഒരു കൂട്ടുകുടുംബം ആകുമ്പോ അവിടെ എന്ന് പറയുമ്പോ ജോലികൾ എല്ലാം ഒരുമിച്ച് എല്ലാവർക്കും ചെയ്യാം ഇ അതേ സമയം കുട്ടികളണ്ടെങ്കിൽ കുട്ടികളെ നോക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ സന്തോഷം അ സന്തോഷം നമക്ക് സ സന്തോഷ ആാലും സങ്കട ആാലും ഇപ്പൊ കുടുംബത്തിലുള്ള എല്ലക്കാരോട ന ചെയ്യാൻ പറ്റും കൂട്ടടുംബം കൊണ്ടൊക്കെ ഏറ്റ കൂടു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഒരു ഉദാഹരണമാണ് അത് മാത്ര മാത്രമല്ല കൂട്ടുക കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരാൾക്ക് ജോലി ഇല്ല ഒരു വ വരുമാന ഇല്ല അപ്പം ബാക്കിയുള്ളവര് ആ അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും അതൊരു പ്രശ്നം വരുന്നില്ലവിടെ ഇപ്പൊ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയായി ഒരു കൂട്ടുക കുടുംബം ആവുമ്പോ വളരെ കുറഞ്ഞു കിട്ടും അതേപോലെ തന്നെ സന്തോഷമാണെങ്കിലും കുട്ടികൾക്ക് മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെയുള്ള മുതിർന്നവർ കഥകൾ പറഞ്ഞു കൊടുക്കുകയും നല്ല നല്ല പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുക അറിവ് അതേപോലെ കൃഷി കൂട്ട് കുടുംബത്തിലുള്ളവരെല്ലാം കൂടെ ചേർ കൃഷി ചെയ്ത് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും ചേർന്ന അവരുടെ സമയങ്ങളിൽ പിന്നെ ഈ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഈ ഇന്റർനെറ്റിനോടൊന്നും അടിമപ്പെട്ട് കുട്ടികൾ പോകുന്നില്ല
ആ തീർച്ചയായും തീർച്ചയായും പണ്ട് കാലത്താണ് കൂടുതലായും കൂട്ടുകുടുംബങ്ങളായിരുന്നു പണ്ട കാലത്ത് കൂടുതലും എല്ലാവരും ഒരുമിച്ച് താമസിക്കുകയും ജോലി ചെയ്യുകയും അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും പ്പ ഒരുമിച്ച് പങ്കവെക്കുകയും ചെയ്യുമായിരുന്നു അന്ന് പക്ഷെ ഇക്കാലം ഇപ്പോഴത്തെ ഇത്തെ കാലത്ത് അങ്ങനെയുള്ള കൂട്ടുകുടുംബങ്ങൾ ഉണ്ടെങ്കിലും അത് വിരലെണ്ണാവുന്ന അത്ര മാത്രമേ ഉള്ളൂ
തീർച്ചയായും അ തീർച്ചയായും ഇപ്പോഴന്ന് പറയുമ്പോ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അവർക്ക് സംബന്ധമായ കാര്യങ്ങൾക്ക് അവരുടെ ആ ഒരു അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ നഗരങ്ങളിലൊക്കെ പോകുന്നവർക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ അണുകുടബമാണ് കൂടുതല അവർക്ക് കംഫേർട്ട് ഇപ്പൊ അവര് അച്ഛന അമ്മ മ മക്കൾ ആ ഒരു ലെവലിലേക്ക് പോകുന്നത് പക്ഷെ അങ്ങനെ പോകുമ്പോ അവിടെ എന്ന് പറയുമ്പയത്തേക്ക് ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾ ഒറ്റപ്പെട്ട് പോകുകയാണ് അവരെ നോക്കാൻ ആരും ഇല്ല അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പൈസ കൊടുത്ത് നിർത്തേണ്ട അവസ്ഥ വരുന്നു അണുകുടുംബത്തിൽ ഒരു ട്രസ്സ് വർക്ക് അ ഭാര്യം ഭർത്താവം വർക്ക് ചെയ്തിട്ടു വരുന്നു അവർക്ക് ഇപ്പ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ ആരു ഇില്ല. അപ്പൊ അവര് അവര് ഡസ്സ് എടുക്കുവാണ്. കൂടുതലും അവർക്ക്, അവർക്ക് മാനസിക സമ്മർദ്ദൊണ്ട്. അവര് ഫുടെല്ലാം ഉണ്ടാക്ക അവര് ജോലി തെരക്കേള് വീണ്ടും വന്ന് ജോലി പിനെ കുട്ടികൾടെ കാര്യം ന്നോക്കാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലൊക്കാ അണുകുടുംബത്തിൽ അങ്ങനൊള്ള പോരായ്മയും വരുന്നതായിട്ട്. എനിക്ക് തോന്നുന്നു. എന്താണ് താങ്കളുടെ ഒപ്പീനി.
തീർച്ചയായും കൂട്ടുകുടുംബം എന്ന് പറഞ്ഞയ്ഞ്ഞാ എല്ലാവരും പരസ്പരം സഹായിക്ക് കയും ഒരാൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ വന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർ കൂടെ ഉണ്ടാ ക്കുകയും ചെയ്യുമായിരുന്നു ഏ കുട്ടികൾക്ക് മുത്തശ്ശന്റെയും മുത്തശ്ശിയ്ടെകെ നുഭവ കഥകളും അവരുടെ ജീവിത പാഠങ്ങളും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. അവർ മുതിർന്നവരെ ബഹുമാനിക്കാനും. സ്നേഹിക്കാനുമൊക്കെ പഠിക്കുമായിരുന്നു. കുടുംബത്തിൽ നിന്ന്. കുടുംബം തന്നെയാണ്. ഒരോഒരു മനുഷ്യന്റെ പഠന പഠനശാല എന്ന് വ ആദ്യത്തെ പഠനശാല എന്ന് വേണമെങ്കി പറയാം
ഉം. തീർച്ചയായും. ഇപ്പോ ഒരു കുടു കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ അറിവ് പകരുന്ന് വരുന്നത്. കുടുംബത്തിലുള്ളവരാണ് കു ട്ടികൾക്കാദ്യാ അറിവ് കൊടുക്ക്‌ന്നെ എന്നിട്ടാണദ്ധ്യാപകരിലേക്ക് കുട്ടികളെത്തിപ്പെട്ന്നത്.
എ ആ തീർച്ചയായും അതു പോലെ തൻ ന്നെ ഈ കൂട്ടുകുടുംബത്തിൽ എന്ന് പറയുമ്പം വീട്ടു ജോലികളും ഈ സാമ്പത്തിക ഉത്തരവായിത്തങ്ങളും എൽ ല്ലാവരും ചേർന്ന് പങ്കിടുന്നതിനാൽ ഒരാൾക്ക് മാത്രം ഭാരം വരില്ല. അതു പോലെ തന്നെ ഈ ഉൽസവങ്ങളും ആഘോഷ ഞങ്ങളും എല്ലാം അ ആ അവരെല്ലാം ഒരുമിച്ച് തന്നെ ആയിരി ക്യും കുടുംബാംഗങ്ങളെല്ലാം ഏ ആഘോഷിക്കുന്നത്. അത് കൂടുതലും സ്നേഹ ബന്ധങ്ങളെ കൂടുതല ഓ ഉറ അടച്ചു റപ്പുള്ളതാക്കേ ഉള്ളു.
എന്നാൽ ഇതിന് പല തരത്തിലുള്ള ദോഷങ്ങളു ഉണ്ടീ കൂട്ടുകുടുംബം കൊണ്ട്.
തീർച്ചയായും. അതിനോട് യോജിക്കുന്നുണ്ട്. ആ താങ്കൾ പറയാം എന്ത ക്കെയാണ് ഈ കൂട്ടു കുടുംബം കൊണ്ടുള്ള ദോഷങ്ങൾ.
ആ, ദോഷങ്ങളെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാ, എല്ലാവരുടെയും അഭിപ്രായം ഒരു പോലെ ആക ണമൊന്നുമില്ല. ഒരുപാട് കുടുംബാംഗങ്ങളുള്ള ഒരു വീട്ടില് ഓരോ വ്യക്തിക്കും അവ അവരുടെതായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യത്തെ പറ്റി നമ്മളൊരഭിപ്രായം ചർ ച്ച്‌ ചെയ്യുമ്പൾ ഇപ്പോൾ ഒര് എ പത്ത് പേരുണ്ടെങ്കില് പത്ത് പേർക്കും പത്തഭിപ്രായങ്ങളായി രിക്കും. ഈ അഭിപ്രായങ്ങളെയെല്ലാം ഒന്നാക്കി കൊണ്ടു വരിക എന്ന് പറയുന്നെന്നെ ഒരു കഠിനമായി ഒര് പ്രശ്നം തന്നെയാണ്. അപ്പെ എല്ലാവരുടെയും അഭിപ്രായം ഒരുപോലെ ആകണമെന്നില്ല. ചിലപ്പോ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളു ഒക്കെ ഉണ്ടായേക്കാം. വലിയ വലിയ തർക്ക ങ്ങളിലേക്കെക്ക പോകാനും കാരണങ്ങളായേക്കാം. അതു പോലെന്നെ സ്വകാര്യത കുറവായിരിക്കും. ആ ശ് അ ഒരു ഭാര്യ, ഭർത്താവ്, ആ മുത്തശ്ശൻ, മു അങ്ങനെ നമുക്ക് നമ്മുടേതായ ചില സ്വകാര്യ ക കാര്യങ്ങളൊക്കെയുണ്ട്. അതെല്ലാം കൊറ വായിരിക്കും. ഇത്രയും ആളുകളുള്ളടത്ത് നമുക്ക് ഒരു എന്തിങ്കിലും സംസാരിക്കണമെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ചിന്തയില് നമ്മള് ആ ചെല കാര്യങ്ങള് ക്കെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒക്കെ അങ്ങ് പോവും. സ്വകാര്യത വളരെ അധികം കൊറവ് തന്നെ ആയി അത് പോലെന്നെ ഈ വ്യക്തിപരമായ തീരുമാനങ്ങളെ ട്‌ക്കാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്. വരും. നമുക്ക് ഓക്കേ എന്ന് തോന്നുന്നൊരു കാര്യം നമ്മള്‌ല് നമ്മക്ക് തന്നെ ആ ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. ഈ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയ് ഇ നമ്മള് വിളിച്ച് വരുത്തി അവരുടെ അഭിപ്രായങ്ങള് ചോദിക്കും. അതില് പോസിറ്റീവും നെഗറ്റീവുമാ മറ്റുള്ള പല തരത്തില്ള്ള അഭിപ്രായങ്ങളുണ്ടാകും ഇതെല്ലാം നമ്മള് ചേർത്ത് നമ്മ്ട ആ അഭിപ്രായം നമ്മളിപ്പം ഇന്ന ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ. ആ തീരുമാനത്തിലേക്ക് ഇവരെ എത്തിക്കാൻ. വളരെയധികം കഠിനമായി നമ്മൾ പ്രയത്നിക്കേണ്ടി വരും
ന തീർച്ചയായും അണു കുടുംബത്തിലെന്ന് പറയുമ്പോൾ ആ ഒരു പോസിറ്റീവുണ്ട് ഇപന്ന നമുക്ക് ഇഷ്ടുള്ള ഡ്രാസ് ഇടാം അല്ലെങ്കി ഇഷ്ടള്ള ഫുഡ് ഉണ്ടാക്കാം നമുക്കെരു വ്യക്തിസ്വാന്ത്രയുണ്ട് നമുക്ക് എന്തും ചെയ്യാം കൂട്ടുകടുംബത്തിൽ എന്ന് പറയുമ്പോ എല്ലാവരുടെയും ആ ഒര് തീരുമാനം നോക്കണം അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കാ നോക്കണം ആ ഒരു തരത്തിലോ കൂട്ടുകടുംബത്തിലുണ്ട് അണു കുടുംബ ആകുമ്പോ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാം നമുക്ക് ഏ എങ്ങനെ വേണെങ്കിലും നടക്കാം നമുക്കരു സ്വാതന്ത്ര്യം ഉണ്ട്
തീർച്ചയായും ഈ ഏക കുടുംബം ഏക കുടുംബം എന്ന് പറയുന്നത് തെന്നെ ഇപ്പോ ഓ ഇന്ന് നഗരങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് വിദ്യാഭ്യാസത്തിന് പോകുന്നവരുണ്ട് ജീ ജീവിത സാഹചര്യങ്ങൾ എന്നിവയൊക്കെ കാരണമാണ് ഏക കുടുംബങ്ങൾ കൂടുതലായിട്ടും. ഉണ്ടാകാനുള്ള കാരണങ്ങള് അപ്പൊ അവരുടെ ജോലി വിദ്യാഭ്യാസം ജീവിത രീതികൾ ഇതിന്റെ എല്ലാടി അടിസ്ഥാനമാക്കിയിരിക്കും ഒരു ഏക കുടുംബത്തിന്റെ ഇത് അന്ന് ഈ ഏക കുടുംബത്തിന്റെ ഗുണങ്ങളെന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞതുപോലെ സ്വകാര്യതയും വെക്തി സ്വാതന്ത്ര്യവും കൂടെ തലായിരിക്കും അവർക്ക് അവരുടേതായ സ്വകാര്യതകൾ ഉണ്ടായിരിക്കും സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും തീരു തീരുമാനങ്ങൾ എന്തെങ്കിലും വിഷയത്തിലരു തീരുമാനങ്ങളൾ ഉണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ അവർക്ക് എടുക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസ ലും വളർച്ചയിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും എന്നാൽ ഒരു അണുകുടുംബാണെങ്കില് ഏ മാതാപിതാക്കൾ മാത്രമായിരിക്കത്തില്ല കുട്ടികളുടെ മേലിൽ കൂടുതലായിട്ട് ട്ട് ശ്രദ്ധിക്കുന്നത് ആ അവിടെ മുത്തശ്ശനുണ്ടാകും മുത്തശ്ശി ഉണ്ടാകും ആന്റി ഉണ്ടാവും അംഗിളു ണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും അപ്പോ ഒരു കുട്ടിയുടെ കാര്യത്തിൽ പോലും തീരുമാനം എടുക്കത്തക്ക തരത്തിലുള്ള സ്വാതന്ത്ര്യം പോലും ചിലപ്പോ ഒരു കൂട്ടു കുടുംബത്തിൽ കാണണമെന്നില്ല എന്നാ അണുകുടുംബത്തിൽ അവരുടെ വിദ്യാഭ്യാസവും വളർച്ചയയും എക്കെ നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുവാൻ സാധിക്കും ശരിയല്ലേ എന്നെ ഇ ഇതിന് ദോഷങ്ങളുമുണ്ട്
തീർച്ചയായും ഒരു ഇപ്പൊ അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോ കുട്ടി ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ തിലേക്ക് അണുകുടുംബത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുട്ടികളെ ഏപ്പിച്ചിട്ട് പോകാൻ ആരുമില്ല പ്പ ഒരു കൂട്ടു കുടുംബത്തിലകുമ്പോ അവരെ ഏൽപ്പിക്കാനും നോക്കാനും അവരുവായിട്ട് കളിക്കാനും എല്ലാ ആൾ ക്കാരുണ്ട്
അതെ അതെ അതെ അ എല്ല എല്ലാ ഉത്തരവാദിത്തങ്ങളും മാതാപിതാ ക്ള് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഇതുപോലെ എം ഏക കുടുംബം ആകുമ്പോൾ ഇതുപോലെ രണ്ടു പേരും രണ്ട് മാതാപിതാക്കൾ രണ്ടുപേരും ജോലി ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ട് ഉണ്ടെങ്കിൽ അവര് ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ കുട്ടികളെ നോക്കുവാനും കുട്ടികളൾടെ കാര്യങ്ങളിൽ ഫുൾ ശ്രദ്ധിക്കുവാനും ഒക്കെ ചിലപ്പോ പറ്റാണ്ട വരും അത് അ എന്നാൽ ഇത് അണുകുടുംബത്തിലാകുമ്പോഴ്ത്തേക്കും അങ്ങനുള്ള ഒരു ദോഷം ങ്ങളൊന്നും വരത്തില്ല അതുപോലെന്നെ മുത്തശ്ശന്റെയും മുത്ത മുത്തശ്ശിയുടെ സ്നേഹവും അനുഭവങ്ങളും ഒക്കെ കുട്ടികൾക്ക് നേരിട്ട് ലഭിക്കും. ലഭി ലഭിക്കാതെന്നെ വരും ഈ ഏക കുടുംബത്തിൽ
അതെ അതെ അണുകുടുംബത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പെരു ജോലി ഇല്ല ജോലിയില്ല എന്നുണ്ടെങ്കിൽ അവര് തന്നെ ആ ഒര് എങ്ങനെയായാലും അവിടെ പ്രശ് നങ്ങൾ തരണം ചെയ്ത് പോകേണ്ടി വരും പക്ഷെ ഒരു കൂട്ടുക കുടുബമാണെങ്കിൽ എല്ലാവാരും ഒ ഒത്തെരുമിച്ച് ആ ഒരു കാര്യം കൈകാര്യം ചെയ്യും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ പക്ഷെ. അണു കുടുംബത്തിലാണെങ്കി രണ്ട്പേർക്കും ഇപ്പ ജോലി ഇല്ലെങ്കിൽ അവർക്ക് സഹിക്കാനെ പറ്റത്തെള്ളൂ വേറെ ഒരാൾ അവിടെ ഹെൽപ് ചെയ്യാനില്ല
തീർച്യായും, തീർച്യായും, ഏ സാമ്പത്ത് ത്തീകമായിട്ടുള്ളയീ ആ താങ്കൾ പറഞ്ഞത് പോലെ, സാമ്പത്തികമായിട്ട്ള്ള പ്രശ്നങ്ങള് കൂട് തലായിട്ട് ഉണ് ഉടലെട്ക്കാന്ള്ള സാധിത, ഒര് അണ്കുടുംബത്തിക്കാണപ്പെടുന്നാ കൂട്ടുകുടുംബത്തിലങ്ങനെയല്ല് ടാ ഓപോ അവര് എല്ലാവരും ച് ചേർന്നായിരിക്കും അവിടുത്തെ സാമ്പത്തികാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഒരാൾക്കൊരു വീഴ്ച വന്ന് കഴി ഴിഞ്ഞാൽ താങ്ങുവാൻ മറ്റു അങ്ങങ്ങളും തയ്യാറായിരിയ്ക്കും. എന്നാൽ ഏക കുടുംബത്തിൽ എന്ന് പറയുമ്പം നം മക്ക്‌ ആ അങ്ങനൊരു പോസിബിൾ ഇല്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുക്ക് മുന്നോട്ട് പോവുക, എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ
ഏ തീർച്യായും, അതേപോലെ തന്നെയാണ് ഇപ്പൊ കൂട്ടികുടുംബമായിട്ട് നമ്മൾ കഴിയുമ്പോൾ അ നമ്മൾ ചെയ്തില്ലെങ്കിലും ജോലി മറ്റാരെങ്കിലും ചെയ്യും എന്നൊരു ചിന്ത നമ്മളിൽ ഉടലെടുക്കും. അങ്ങനെ പല ക് കൂട്ടുകുടുംബത്തിലും പ്രശ്നങ്ങൾ ഒണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒത്തൊരുമി ച്ച് ജോലി ചെയ്യാതിരുന്നാലും പ്രശ്നങ്ങൾ രൂബപ്പെടാം.
തീർച്യായും, ഇതി രണ്ടിനും രണ്ടിൻ്റെ അതിന്റെതായ ഗുണങ്ങളുംണ്ട്. ന്നലെ ഏതാണ് മികച്ചതെന്ന് നമുക്ക് പറയൻ സാധിക്കുമോ?
ഇല്ലാ, അ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം, രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവാണെങ്കിലും ദോഷഫലങ്ങളു ഒണ്ട്.
തീർച്ചയായും, മു കൂട്ടുകുടുംബത്തിനും അണ്കുടുംബത്തിനും മികച് മികച്ചത് എന്ന് പറയാൻ നൊരുറ്റുത്തരം നമുക്ക് ഇതിൽ ഏതാണ് മികച്ചന്ന് പറയാൻ ഒരുറ്റു ത്തരം നമുക്ക് ഇ ഇല്ല.
ഇല്ല്യ, രണ്ടും ര രണ്ടും നമുക്കത്യാവശ്യം തന്നെയാണെന്ന് പറയാം. ഇപ്പം മാതാപിതാക്കളെ നോക്കാതിരിയ്ക്കാൻ പറ്റില്ലല്ലോ, ഇപ്പൊ അണ്കുടുംബമാണെങ്കിലും അ